ഹലോ
ആഹ് കേൾക്കണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
ആഹ് കുട്ടി ഉറങ്ങിയോ
ഇല്ലേ കുട്ടികളൊന്നും ആയിട്ടില്ല.
ഏ ആഹ് ആഹ് ആഹ് ആഹ് സോറി പിന്നെ അതന്നെ വരുന്നേ, കൊറെ വിളിക്കണോണ്ടേ ധാ രണ വിടാണ് ആ ആഹ് ആ ഒരാൾക്കാണെങ്കി പിന്നെ കൊഴപ്പല്ലല്ലോ ഇത് പല
എല്ലാർക്കും വിളിക്കുമ്പോ ആരാനൊന്നും നമ്മൾ അറിയുന്നില്ല
അതെ അതെ മറക്കാണ് ഹ് ഹ് ഹ്ഹ പിന്നെ നമ്മള് സാധാരണ ചോദ്യം ചോദിക്കണം അങ്ങനെയാണല്ലോ നമ്മള് പിന്നേ ഭക്ഷണം കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിക്കണം ഹസ്ബന്റ് വരട്ടെ വിചാരിച്ചു നിക്കാ
ആഹ് ശരി ആഹ്
അ
ആഹ് അപ്പൊ പുറത്തു പോയോ അപ്പൊ
ഹസ്ബൻന്റ് ചെങ്ങായിമാരോപ്പം പോയതാ
ഏ അത് ശരി അനെ പൊറത്ത്ക്ക് പോവല് ഇല്ലാറിഞ്ഞീലല്ലോ
അതെ അതെ
ഹെഹ്
പിന്നെന്തൊക്കെയാ വേറെ
പിന്നെ എന്തൊക്കെയ അങ്ങനെ പോണ് ണ്ട്
പുറത്ത് പോവലില്ല ഞാന് എന്താ വച്ച ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയിക്കോളി ഞാൻ അവിടെ ഒറ്റക്ക തന്നെ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങള് പെയ്ക്കോള്ന്ന് എനിക്ക് ഇവിടെ കോളെയ്യാലോ
ആഹ് അയ്ശെരി
ആ പിന്നെ അതല്ല അവിടെ ഇബടെ നാലും ഹസ്ബൻഡ് എന്താ വെച്ചാ അവിടെ ഫോൺ കളിച് ഇങ്ങനൊക്കെരിക്കും ഞാനാ പയിക്കോട്ടെ ചങ്ങായിമാരെ പോണ് കൊറച്ച് എനിക്കങ്ങനെ ഇഷ്ടം
ആഹ് ആഹ് ആഹ് നല്ല കൂട്ടാണെങ്കി പിന്നെ കൊഴപ്പല്ലല്ലോ
ആ നല്ല കൂട്ടൊക്കെന്നെ പിന്നെ ഹസ്ബൻഡ് പിന്നെ വാറല്ലത്തേക്കൊന്നും വയിതിരിച്ച് പോകുലന്നൂള്ള കോൺഫിഡൻഡ് എനിക്ക് ണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ചീത്ത സ്വഭാവൊന്നും ഇല്ലാത്തോണ്ടേ
ആഹ് ആഹ് ആ
ആഹ്
അത് നല്ലതാണ് ആ ഒരു ആത്മവിശ്വാസം മ് തെറ്റിച്ചാതിം നിക്കട്ടെ ഉം ആ അതെ അതെ പിന്നെ തിരിയാ പണിയൊന്നും ല്ലാ എന്താറിയുമ്പോത്തിനു ഓര് ആണുങ്ങളാണ് പല ചിന്തകളും ഉണ്ടാവും ഉം അതെ
പിന്നെന്തൊക്കെയ വേറൊക്കെ എന്തൊക്കെയാ വർത്താനം
പിന്നെ എന്തൊക്കെയ അങ്ങിനെ പോണിണ്ട് കൊഴപ്പൊന്നുല്ല സുഖായിട്ട് പോണ് ണ്ട് ഉം പിന്നെ എന്താ ഇനി ഓര് വന്നിട്ട് ഭക്ഷണോക്കെ ഉച്ചക്ക തന്നെ ഇണ്ടല്ലോല്ലേ
ഭക്ഷണൊക്കെ ഉച്ചക്കത്തെണ്ട് വയറിങ്ങനെ കത്തിക്കാള ഇനി തിന്നട്ടെ ഞാന് ഹസ്ബഡ് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഒരു വൈഫ് എന്താ ഫ്രണ്ട് ഗൾഫ്ന്ന് വന്നീനു ചിലപ്പോ അതിന്റെ ചിലവ് ന്തേലൊക്കെ ഇണ്ടാവും
ആഹ്
ഞമ്മള് നമ്മളെ വയർക്കാക്കില്ലെങ്കി നടക്കൂല ഏ ഇപ്പം ഭക്ഷണം കഴിക്കട്ടെ കുറേ നേരായി വയറു പറയുന്നു ഭക്ഷണം കഴിക്കാന്
ആഹ് ആ
പണിയിലാണോ
പണിയിലൊന്നല്ല ഞാന് ഫോണ് വേറൊരു ഫോണ് ഇണ്ടായിനു അപ്പൊ ഓന്റടുത്തുന്ന് കൊയിഞ്ഞാടി താഴത്തേക്ക്
അതെ
ഇത് പൊട്ടിയാവോ ഞാൻ ഇപ്പ ഇന്നലെ ഇട്ടിട്ടുള്ളു അതിന്റെ ചില്ല് ന്നലല്ല രണ്ടു ദിവസം മുന്നേ ഇട്ടിട്ടുള്ളൂ തിന്റെചില്ല് പൊട്ടിയാവട്ടെ റഞ്ഞ് ഒച്ചകേട്ടീനി ട്ടേ ർഞ്ഞ് ഒച്ചട്ടീനോ ആ പൊട്ടിയാവോ
ഭക്ഷണം കഴിച്ചില്ലേ അപ്പൊ
ച്ച്ന്റെ ഫ്രീ ആയിപ്പോ ഉം ഉം ഇപ്പോര് ഫ്രീ ആ ഈ കുട്ടികളൊക്കെ ചെറുത് ഒറങ്ങി അതന്നെ അപ്പൊ തന്നെ ഒരു ഫ്രീയാണ് പിന്നെ എന്താ അടുക്കളയിലാ
അടുക്കളേല ഭക്ഷണം കഴിച്ച്
ഏ ഭക്ഷണം ക ആ ആ
ഹസ്ബന്റിനെ കാത്ത്ന്നതാ ഹസ്ബൻ്റ് ഇൻക്ക് തോന്ന്ണേ ചെലവ
ആ അവിട്ക്ക് ആ അരൂക്കട്ന്ന അരൂക്കട്ന്ന ഇഞ്ഞും കൊയിഞ്ഞാടും അരൂക്കട്ക്ക് അരൂക്കട്ക്ക് ആ ശെരി അങ്ങനെ പോയ്ക്കാ കൊണ്ടരോ കൊണ്ടരോ കൊണ്ടരോ
ഇല്ല കൊണ്ടരരാശാല് അങ്ങനൊന്നും ഞാൻ എപ്പളേലും ഇൻക്ക് പൂതിയാവ്മ്പം മന്തി എന്തേങ്കിലൊക്കെ കൊണ്ടരാ പറിം
ഏ മന്തി ഇഷ്ടാ
ആ
എനിക്ക് മന്തിനോട് ഇപ്പൊ വല്യ താല്പര്യം ഇല്ലാതായ്ക്ക്ണ് കാര്ണം അയ്ലാറക്കെ ബിരിയാണിയ മന്തിനോട് ഇപ്പൊ വല്യ താല്പര്യല്ലാതായ്ക്ക്ണ്
ആന്തെ
അത് എന്തന്നാവോ മന്തി മന്തിലേറെ രസം ബിരിയാണിയോ അല്ലെങ്കി ഫ്രൈഡ് റൈസോ അതൊക്കെ നല്ല രസാ ആ ആ ഓരോര്ത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലോ എപ്ളേയ്ലൊക്കെ ഇഷ്ടാണ് ഇത് അധികം ഇവിടെ മന്തിയാ കൊണ്ടര അപ്പൊ പിന്നെ അതാണ്ട് വെർത്തു പൊർത്ത്ന്നൊക്കെ ആഹ് പൊർത്ത്ന്നൊക്കെ മേടിക്കുമ്പോ മന്തി റൈസ് കൊണ്ടരും
അ ആ
അപ്പ പിന്നെ നമ്മക്ക് മടുപ്പ് വന്നതാങ്ങനെ അത് എന്നു തിന്ന് തിന്ന് പിന്നെ ഐനോട് വല്യ ഇതില്ല ഇഷ്ടല്ലാതായ് ഉം ആ ന്നാ ബിരിയാണി റൈസ് കിട്ടാണങ്കി അമ്മക്ക് മഴ എ എപ്പളും നിന്നാ മട്ക്കും അത് വേ കാര്യം പക്ഷെ അങ്ങനല്ല എപ്പളേങ്കിലൊക്കെ തിന്നുമ്പോ അതൊരു രസാണ് ടേസ്റ്റ്
രസാണ് ഞാൻ എപ്പ്ളേങ്കിലും ഇങ്ങനെ ഒരു പൂതാവല്ലോ അങ്ങനെ ഞാൻ എന്നും ഇൻക്ക് എന്താച്ചാ എല്ലാതെന്നും പൊർത്ത്ന്ന് ഫുഡൈക്കണ ഇഷ്ടല്ല എൻക്ക് ഏറ്റ്യൊം ഇഷ്ടം വീട്ട്ത്തതാ അപ്പൊ രസ ഇല്ലെങ്കിലും അമ്മള്ണ്ടാക്ണെ രസൊന്നുണ്ടാഊല ഇന്നാലും
ആഹ് ആ
ഉം
അതാണ് ഇഷ്ടല്ലേ ഉം പിന്നെ എന്താ ഇനിക്ക് ഇങ്ങനെ തിരിച്ചാണ് ആ ഇൻക്ക് കടീത്താണ് ഇഷ്ടം പക്ഷെ എപ്പളൊന്നും വാങ്ങല് ല്ലട്ടോ ഉം എപ്പളൊന്നും വാങ്ങലില്ല ഇവടിം വാങ്ങലില്ല എപ്പളേലൊക്കെ ഇതേമാര്ക്ക് പൊർത്ത്ക്കൊക്കെ എർങ്ങിയാലൊക്കെ ഹസ്ബൻഡ് എന്തേലൊക്കെ വേട്ച്ചരും ഇങ്ങനെ ചായക്കടിയോ ചായെ അല്ലെങ്കി ചോ ആഹ് ആഹ് അങ്ങനെ
ഇഷ്ടാണ് എപ്പഴെങ്കിലൊക്കെ അല്ലങ്കി എന്താറ്യോ അവര് ഇണ്ടാക്കുന്നർഞ്ഞാ ഭയങ്കര മോശം എണ്ണയിയില അത് തിന്നാതന്നെ ചെലത് പള്ള പള്ളക്കറ്റൂല
അയ് ശരിയാണ് ഉം. ഞമ്മക്ക് ഇവ്ടന്ന് എന്താ പണീട്ക്കാൻ മട്ച്ചിട്ടാണ്. പണീട്ക്കാൻ മട്ച്ചുമ്പൊ അങ്ങട്ട് എർങ്ങന്നെ. അല്ലാതെ ഉം. പിന്നെ എപ്പ്ളേലും ഒക്കെ മ്മക്ക് കയ്യ് ഒന്ന് മാറി തിന്നാൻ പൂതിണ്ടാകൊല്ലോ. ടേസ്റ്റ് ടേസ്റ്റ് എല്ലാംതും നോക്കണല്ലോ.
ഉം ഉം അ വാണം.
പിന്നെ
പിന്നന്താ വേറൊക്കെ
വേറെന്താന്ന്ട്ട് ഭക്ഷണം കഴിച്ച് കഴിക്കലൊട്ങ്ങിയോ കഴിഞ്ഞോ കൊർ ച്ചാളും തിന്നാ കൊർ ച്ചൊള്ളൂ തിന്ന ഇഞ്ഞ് ഹസ്ബന്റ് വന്ന തിന്നോ?
ആഹ്. ഓഹ് ഇഞ്ഞ്ന്നൂല. ഹസ്ബൻഡ് പ്പൊ ഞ്ഞ് കാത്ത്ക്ക്ണ്. ഞാൻ ഹസ്ബൻഡിനോട് മാങ്ങേ കൊണ്ടരാൻ പർഞ്ഞീ
ഏഹ് അയ് ശരി അ ആഹ് മാങ്ങ പ ച്ചമാങ്ങക്കാ.
തിന്നാൻ പൂതിയാവല്ല. പൈത്ത മാങ്ങാ കഴിക്കാൻ പൂതിയാ അല്ലാത്തൊന്നല്ല. അതൊന്നുപ്പൊ ഏതായാലും ഇപ്പാണ്ട് മാറിട്ടുള്ളൂ. പിരിയഡ്സ് പ്പൊന്ന് മാറിട്ടുള്ളൂ.
ഉം ആഹ് ആഹ്.
അപ്പൊന്ന് വെച്ചാ പഴ്ത്ത മാങ്ങന്റെ കാലല്ലേ വെലീംല്ലല്ലോ. അപ്പൊ അങ്ങനെ പർഞ്ഞെ. ഫ്രൂട്ട്സില് ഇൻക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങ്യണ്.
മാങ്ങിയാണ് ലെ ആഹ് അല്ലെ ഈ പൊർത്തൊക്കെ പോവുമ്പോ ഹസ്ബെന്റിന് വാ ഫ്രണ്ട്സ് വാങ്ങി കൊട്ക്കോ അതോ ഹസ്ബെന്റ് പൈസ ഇട്ക്കോ?
അത് ഹസ്ബെന്റ് പൊർത്ത്ന്ന് അങ്ങനെ കഴ്ക്കൂല ഭക്ഷണം ഹസ്ബെന്റിന് ഏറ്റവും ഇഷ്ടം വിട്ട്ത്താ ഉം ഉം പിന്നെ എന്താ വെച്ചാ ചെലവുകളൊക്കെ ഇണ്ടെങ്കി ചെങ്ങായ്മാരെ ചെൽപ്പം കുട്ടി ഇണ്ടായതോ അയിന് ഇള്ള ചെലവോ അല്ലെ കല്യാണം കഴിഞ്ഞ ചെലവോ ഹും ആഹ് അങ്ങനെ ചെല ഇപ്പ ഗൾഫ്ന്ന് വന്നാ അപ്പൊര് ചെലവ് അങ്ങനെയെല്ലാം അങ്ങനൊക്കെ ആവുമ്പോ പൊർത്ത്ന്ന് ചെറ്തായിട്ട് കഴിക്കും ഇന്നാ ചെൽപ്പം കല്യാണത്തിനൊന്നും പോയാ ഒന്നും കഴിക്കൂലാ
കല്യാൺത്തിനൊക്കെ പോയാ പിന്നെ അ അപ്പ തെന്നെ ഇണ്ടാക്ക്ണെ ആണല്ലോ പുതെ എണ്ണീൽ ഇണ്ടാ ആണല്ലോ? അയ്
അത് അല്ല ഹസ്ബെന്റിന് എത്തോയ്ച്ചാൽ ഹസ്ബെന്റിന് പർണാൽ ഹസ്ബെന്റ് പതിയേ ഭക്ഷണം കഴിക്കോള്ളു അപ്പൊ ഇത് ഇങ്ങെട്ട് ആ കല്യാണം വെല്ലെ വെല്ലെ ഇര്ന്ന്ട്ട് കാക്കു ഹസ്ബെന്റ് മെല്ലെ മെല്ലാം കഴിക്കുമ്പോത്തിന് അയുട് എല്ലാരും നീച്ചോയിണ്ടാവും
ഇണ്ടാവും ലെ ആഹ് ശെരി ആഹ് ആഹ് വേ എങ്ങനെ ആൾ ഹ് എന്താ മെൽഞ്ഞ് കൊണ്ടാണോ?
ഉംമം മെൽ ഏഹ് എഹ് സ്കെൽട്ട് രണ്ടും ആവറേജാ
ആഹ് ആഹ് ആഹ് ആഹ്
രണ്ടിലും പാടെ
ആഹ് ആഹ് ഈ അയ് എന്താ ഇപ്പൊ ഈ ത്തിലില്ലെ കാ പ്രൊഫൈലിൽ ഇള്ള ആൾ അല്ലെ ഇങ്ങെൾ
ആഹ്
ആഹ് ആഹ്
അത്ര ഭംഗിയൊന്നുംല്ല കേട്ടോ
ഹ ഹ ഹ ഹ ആ അഹ് രസണ്ട് ല്ലേ
അങ്ങനെല്ലേ കാണാൻ പറ്റുള്ളൂ ഭംഗിയക്കെ അല്ലാതെപ്പോ നേരിട്ടേതായാലും കാണ
അതെ, അതെ, അതെ ഹി ഹി
അതിന്റെ മുഖം കൊടുത്താണ്ട് അത് ട്രെൻഡ്ണ്ടായിരുന്നു ജമനീല്
ആ അഹ് ശരി ഉം ആ ആ ഹാ
അങ്ങള് വിചാരിച്ചിത്രയും ഭംഗിയണ്ട് ഞാന്ന്ന്
ആഹ്, പ്രൊഫൈൽ കളറ് കൊഴപ്പല്ല, ആ പ്രൊഫൈലോന്നാണ്ട് പിന്നൊരാൾ വിടണ്ടേ
ആ ശരി ഏ
ഹ്മ്മ്, ആഹ് കാല് നേരിക്കണ്ട കാല് മന ഇന്നവളു പ്രൊഫൈൽ നോക്കണ്ട
അ ആ ഉം പിന്നെ ആ പ്രൊഫൈല് കണ്ടാല് ആ വോയിസ്
ഉണ്ട്ട്ടോ മൊഖശേപ്പു അ അല്ല ബോയ്സ് ല്ലറ ഓൽക്ക് പിന്നത്താ ഉം പോയതോക്കുന്ന
ആ അല്ല നമ്മളതീന്ന്ടുത്ത അങ്ങനെയൊന്നുല്ലല്ലോ
ഏ അതൊന്നല്ല അതേടന്നോ ഇന്റെ നമ്പർ കിട്ടിയതാ
ചില് ഇൻസ്റ്റിന്നോ അങ്ങനെകേക്കാരല്ലേ
ക്കറിയ എവിടുന്നോ ഒരു മാട്രിമോണിന്ന് അവിട്ന്നൊന്ന് കിട്ടിയതാണ് പിന്നവിടെ
എന്നിട്ടോ ഹസ്ബന്റോ എന്താ പറഞ്ഞ്
ഹസ്ബന്റ് പറയുമ്പോ അഹ് ഇവിടെള്ള ആളല്ല സൗദിയില്ള്ള ആളാണ് ഹസ്ബൻഡ് വന്നാ ഒന്നും മുണ്ടൂല, എന്നാ ഓക്കെ, എന്നാ ശരി.